ഹലോ
ഹലോ
ആഹ് കേൾക്കാവോ
കേക്കുന്നുണ്ടാ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹാ എന്താ പരിപാടി
ഇങ്ങനെരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്
ആഹ്
മഴ ആയത് കാരണം പുറത്ത് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ
ഇരിക്കാണ്ന്ന്ല്ലേ. എനിക്ക് കുളിയാ ഞാൻ പണിയൊക്കെ കഴിഞ്ഞു കുളിക്കണം ഞാൻ കുളി ളിക്കാൻ കേറിട്ടില്ല എനിക്ക് ഭയങ്കര മടി അപ്പൊ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതായിട്ട് കുളിക്കാൻ നോർത്തിട്ട്. കുളിലെ
ആഹ്.
അതിനങ്ങ് നീട്ട് നീട്ടി കൊണ്ടോയിട്ട് ഞാൻ ചൂടുവെള്ളവും കാത്തു നിൽക്കയാണ്.
ആ നമ്മുടെ മക്കളൊക്കെ സമ്മതിക്കണം സ്കൂളിൽ പോകുമ്പോൾ കുളിച്ച് റെഡിയയില്ലേ പോണത്. അതുങ്ങളെ വഴക്കിട്ട് വിടും പക്ഷെ നമുക്കാണ് കുളിക്കാനായിട്ട്.
പക്ഷെ ഞമ്മക്കും എണീക്കണ്ടേ അത് രാവിലെ എണീച്ച ഓരെഒരിക്കി വിടണ്ടേ? അതും വലിയൊരു പണിയാണ്. അത്രേനേരം രാവിലെ എണീച്ച് സ് ഞാൻ സകൂള് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു. നമ്മള് രക്ഷപ്പെട്ടുന്ന് രക്ഷപ്പെട്ടിട്ടില്ല വീണ്ടും പെട്ട് ആഹാ.. നമ്മള് പിന്നെയും പെട്ട്
എന്റെ ദൈവമേ
ഉം നിങ്ങളെങ്ങനെ അവിടെ അടുപ്പൊക്കെ കത്തിക്കോ വിറകടുപ്പൊക്കെ ഉണ്ടോ?
ആഹ് ഇവിടെ അടുപ്പ് ഞങ്ങൾ കത്തിക്കൽ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ- ഗ്യാസിന് വില കൂടിയത് കാരണം അടുപ്പ് കത്തിക്കതെ വെറെ വഴിയില്ല. ഇവിടെ അരിയും നല്ല വേവുള്ള അരിയാ.
ആണോ?
അപ്പോ അത് കാരണം. ഇപ്പനമുക്ക് കത്തിക്കാതെ വേറെ വഴിയില്ല അപ്പം ഇപ്പം അടുപ്പൊക്കെ കത്തിക്കാൻ തുടങ്ങി.
ആ ഞങ്ങള ആദ്യേ കത്തിക്കയായിരുന്നു.
ഉം ഇവിടെ ഞങ്ങക്ക് ആദ്യം അടപ്പില്ലായിരുന്നു. വീട് ആ പുതിയത് എടുത്താർണം അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മള് അടപ്പ് ഒരണ്ണം വെച്ചു മറ്റു പുകയില്ലാത്ത അടപ്പ് വെപ്പിച്ചു. ഇപ്പെ വിറക് കിട്ടാനാണ് പാട് ഞങ്ങളിപ്പോ ചിരട്ട വാങ്ങിച്ചിട്ട് ചിരട്ടാണ് ഉപയോഗിക്കുന്നത്.
ആണോ ആഹ് ആഹ് ഞങ്ങള് മറ്റേ മഴക്കാലം ആ കുമ്പഴത്തേക്ക് ഉറുമ്പൊക്കെ ശേഖരിക്കുന്നത് പോലെ വിറക് വാങ്ങിവച്ചിട്ടുണ്ടായിരുന്നു. ഉം അപ്പൊ അടുപ്പ് കാരണം ഈ ചൂടുവള്ളത് നിർബന്ധം ആണല്ലോ. അതാണ് മെയ്ന് ഭക്ഷണൊക്കെ ഞങ്ങളങ്ങനെ അടുപ്പി ചെൽപ്പോ ചോറ് വെക്കും. ചോറ് വെച്ച് കഴിഞ്ഞാ പിന്നെ കറികളൊ ചെൽപ്പോ ഗ്യാസ് വ തന്നെയ എന്നാൽ ഈ ചൂടുവെള്ളം. കുറേ വേണ്ടേ എല്ലാവർക്കും കൂടി ആകുമ്പോ കൊറേ വേണല്ലോ
ആ ഇവിടെയും പ്രായമായ അപ്പച്ചനും അമ്മച്ചൊക്കെ ഉള്ളത് കാരണം ചൂടുവെള്ളം വേണം. എ അടപ്പിലാകുമ്പോ പിന്നെ കൊഴപ്പല്ല വെച്ച് കൊടുത്തു കഴിഞ്ഞാ
ആഹ് ഇത് ആയിക്കോളല്ലോ. വിളിച്ചോണ്ട് നിക്കുമ്പോളേ ഈ മാ ഞങ്ങളെ മാങ്ങ പഴ് പഴ്ത്ണ്ട് മരത്തുമല് ഞാൻ മേലന്ന് നോക്കുമ്പോ നല്ല ത- ആ പഴുത്ത മാങ്ങ കടിച്ചു തിന്ന് എന്ത് രസാ കൊറെ കാലായി തത്തേനെക്കൊന്ന് കണ്ടിട്ട്. ഇത്ര ത
ഞാന് ഇപ്പോ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുവ ഞങ്ങളുടെ ഇവിടെ നേരെ ഒരു പപ്പര നിപ്പുണ്ട് പപ്പങ്ങ
പെ ക ഇതാണോ പപ്പായ യാണോ കർമൂസയാണോ?
പ്പായ പപ്പായ അത് തന്നെ അത് മ ഇവിടെ ഒരു പ തത്തയല്ല അല്ലാതെ വേറൊരു കിളിയുണ്ട് ഒരു പച്ചക്കളറിലെ കിളിയുണ്ട്. ആ കിളി വന്ന് ഒരു പപ്പയങ്ങ കൊത്തിയിട്ട് അതിന്റെ അകം മുഴുവൻ റെഡ് കളർലാ അത് മൂന്നെണ്ണം കൂടെ ഒരെണ്ണം തിന്നോണ്ടിരിക്കുവാണ്
ഇപ്പൊ അതൊക്കെ നോക്കി ആസ്വദിച്ചോണ്ടിരി
ആഹ് ഫുള്ള് മാങ്ങി തിന്ന് കയിഞ്ഞ് ഇനി കൊറ ച്ച് മാങ്ങയ്ല് ബാക്കിയുള്ളു ബാക്കിയൊക്കെ ഞങ്ങള് പഴുക്കാൻ വെച്ച് അതും കൂടി ഇന്ന്നി പറിച്ചു വെക്കണം അല്ലെങ്കിൽ ഈ തത്തകൾ ഫുള്ള് തിന്ന് തീർക്കും ഇത്രെയൊരു അഞ്ചുപത്തെണ്ണം തിന്നു കഴിഞ്ഞ് ദാ
ആഹ് അതാണ് പ്രശ്നം ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ. നമ്മളിങ്ങനെ അധികം എപ്പോഴും ശ്രദ്ധിക്കാത്തെ കാരണം ഇങ്ങനെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്ക നല്ല രസമാ അയിൽ ഇരിക്കാനായിട്ട് അങ്ങനെ അധികം ടൈം
സ അതന്നെ ഇരിക്കാനായിട്ട് സമയം കിട്ടില്ലല്ലോ അപ്പൊ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെക്കെ കാണുന്നത്.
അല്ലെ പണ്ട് കുഞ്ഞിലേക്കെ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ കുറെ കാഴ്ചയൊക്കെ കാണുവായിരുന്നു പക്ഷെ ഇപ്പഴത്തെ കുഞ്ഞുങ്ങൾ ഇതൊന്നും കാണുന്നില്ല.
അവര് പോ ഉം പഠിക്കുമ്പോ താ തത്താന്നൊക്കെ പഠിച്ചാലായി.
ആ അവര് ഇതൊന്നും കണ്ടില ഇനിയൊള്ള തലമുറകളൊന്നും ഇത് തത്തയും കുയിലും മയിലും ഒന്നും അങ്ങനെ അതി
അതാ ഞാൻ പറഞ്ഞിലേ ഞാന് കുറെ കാലായി തത്തേന കണ്ടിട്ടു പണ്ടൊക്കെ ന്റെ വീട്ടിലൊക്കെ ഈ വാഴയില് കുറേ ഉണ്ടാവരുന്നു ഇത് എത്രയോ കാലായി ഞാൻ തത്തേനൊന്നും കാണാത്തെ
ത ഇവിടെ താ ത്തയുണ്ട് കാക്കയുണ്ട് പിന്നെരു കരിയിലക്കിളിയെന്ന് പറഞ്ഞൊരു ആഷ് കളറിലൊരു കിളിയുണ്ട്. അത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞുവന്നു കഴിഞ്ഞാണ് ആ കിളിനെ ഞാൻ ആദ്യയാ ദേ കാണുന്നുട്ടാ ഞങ്ങള് കണ്ടതൊന്നും ഞാൻ കണ്ടിട്ടില്ലാ അങ്ങനെ ഒരു കിളിയുണ്ട് എലേടെ കളറാണത് അത് എലേടെ കൂടെ ഇരുന്ന നമ്മൾ കാണത്തില്ല. അറിയത്തില്ല ഇത് കിളിയാണെന്നുള്ളത് ആ ആങ്ങ ത് ച്ച് ഇത് വരുന്ന എന്നുപറഞ്ഞാ കൂട്ടമായിട്ടേ വരുവൊള്ളൂ.
ആഹ്
ഒരെണ്ണവായിട്ട് വരത്തില്ല വരുമ്പം ഒരു കൂട്ടമുണ്ട് ഒരു മരത്തിലൊക്കെ വന്നിരുന്നുകഴിഞ്ഞാൽ മരം നിറച്ച് ഇതായിരിക്കും.
ഉം
ആയിട്ട് ഭയങ്കര സ്വരോവാണ്. ഇങ്ങനെ സ്വര ഇട്ടൊണ്ടേ ഇരിക്കത് അങ്ങനെ കൊറെ കാണ നമ്മളി ഇങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കണന്നേ ഉള്ളൂ.
ആ പിന്നെ വേറെന്നുണ്ട് ഒരു ന്ന്ട്ട് നീലകളറില് എന്തൊരു നല്ല നീലയാന്നറിയോ അതൊരു നമ്മക്കൊക്കെ അങ്ങനത്തൊക്കെ നല്ല് പൊന്മാനോ എനിക്ക് പേരറിയില്ല ഇത് ഇടക്ക് വരും ഞങ്ങളെ മറ്റേ പോസ്റ്റിന്റെ ലൈനിൽ വന്നിട്ട് അത് പറന്നു എപ്പഴും അങ്ങനെ ഇവിടന്ന് കാണാം
പൊന്മാൻ ണ്ട് പൊന്മാൻ നീല കളറും ചുണ്ടിന് ബ്രൗൺ കളറണ് അതിന്റെ.
ആ ചുണ്ടിന് കാപ്പിക്ക് അങ്ങനത്തെ കളറും
ആ എങ്കിയത് പൊന്മാനായിരിക്കും. പണ്ട് കുഞ്ഞലേക്കെ കണ്ടതാ ഇപ്പൊക്കെ അങ്ങനെ കാണാറില്ല ഇതിനെയൊന്നും.
പറന്നു എന്തൊരു രസമാന്നറിയൊതിനെ കാണാൻ ഞാൻ പറയാ എന്ത് എതൊരു നല്ല കളർ അങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടീട്ടുണ്ടെങ്കിൽ ആ കളർ
ആ അതെ അത് നല്ല കളറാ ഈ പട്ടു സാരിയൊക്കെ ആ കളറില
ആ അതുതന്നെ ഹാ നീലപ്പൊന്മാനന്നെയാന്നാല്.
ബ്രൗണും ബ്രൗൺ കളറും ഈ പൊന്മാൻ നീല കളറും. ആ രണ്ടാൾക്കും നല്ല കോമ്പിനേഷനായിരിക്കും ഞാന് ഓരോന്നൊക്കെ കാണുമ്പോ ഓർക്കും നമുക്ക് ഡ്രസ്ടുക്കുമ്പോൾ ഇങ്ങനത്തെ കളറെടുത്ത് തൈപിക്കണം എന്നൊക്കെ പക്ഷെ ചെുമ്പോഴത്തേക്കും ചെന്ന് കഴിയ്മ്പോ അവറൊക്കെ മറന്നു പോകും വേറെന്തൊക്കെയോ കാണുമ്പോ അതൊക്കെ ഇഷ്ടപ്പെടും അത്. എന്താവെന്തൊ എപ്പഴു ഓർക്കും. ക ആദ്യം ഓർക്കും നമ്മൾ വലുതാകുമ്പോ നമുക്ക് വാങ്ങിക്കാം പിന്നെ ഓർക്കും കല്യാണത്തിന് വാങ്ങിക്കാനോർക്കും. കല്യാണത്തിനും നടക്കത്തില്ല അത് വേറെ പ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് അവരായിരിക്കും എടുക്കുന്നത്. അപ്പ നമ്മളൊർക്കും കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞി്ന്റെ മാമോദിസക്ക് എടുക്കാന്ന് എവിട. അതു നടക്കത്തില്ല അത് കഴിയുമ്പപ്പം ബർത്ത്ഡേക്ക് എടുക്കാന്ന് അതിനും നടക്കത്തില്ല. പിന്നെ ഞാൻ എപ്പഴും ഓർക്കും നമ്മള് ഫാമിലി ഫുള്ളോരേ പോലത്തെ എഹ് തുണിയൊക്കെ എടുത്ത് ഡ്രസ്സ് തൈപ്പിച്ചൊക്കെ ഇടുന്നത് നല്ല രസാണല്ലോ പക്ഷേ അതൊന്നും ഇതുവരെ നടക്കത്തില്ല ആ ടൈം ആവുമ്പോ മൊത്തത്തി
അത് പാളിപ്പോവും എന്തൊക്കെ പ്ലാൻ ചെയ്താലും. ആ സമയവുമ്പോ എന്തെങ്കിലൊക്കെ തട്ടിത്തിതിരിഞ്ഞത് എങ്ങനെങ്കിലൊക്കെ ഏതൊക്കെ വഴിക്ക് പോവും. ഹും ഹും
പക്ഷെ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങള് എല്ലാം. അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും ആഹ് ഞാനപ്പപ്പോഴും പറയും എവിടെയെങ്കിലും പോകാനെ ക്കെയാണെങ്കിലു നമ്മളിങ്ങനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നടക്കത്തില്ല പക്ഷെ നമ്മള് പ്രതീക്ഷിക്കാത്ത നേരത്തെ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ അത് നമുക്ക് കുറേ ഇങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ തരുന്നതുമായിരിക്കും
അത് സത്യായി നമ്മളീ സ് എല്ലാർക്കും ഉണ്ടാവുലെരു ഗ്രൂപ്പ് ട്രിപ്പ് പ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട് കുറെ സുഹൃത്തുക്കളായിട്ടുള്ള അത് ഇതുവരെ നടന്നിട്ടില്ലട്ടോ ഒരുപാട് ഒരു നാലഞ്ച്
ആഹ് അതെല്ലാടത്തും അങ്ങനാ നമ്മള് ആസൂത്രണം മാത്രം നടക്കും അല്ലാതെ പോക്കൊന്നും നടക്കത്തില്ല കൊറേ സെർച്ചയ്ത് സ്ഥലവൊക്കെ കണ്ടുപിടിക്കണതൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ടൊക്കെ പോവു. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ഒന്നും സെറ്റാത്തില്ല.
അതന്നെ അതെല്ലാവരുടെയും ഇടയിളില്ലേ അല്ലെ ഞാൻ വിചാരിച്ച ഞങ്ങളത് മാത്ര അത്ര നടക്കാത്തെന്ന്
അല്ലല്ല എല്ലായിടത്തും അത് തന്നെയാണ് അവസ്ഥ ഞാനും വിചാരിച്ചിരുന്ന നമുക്ക് മാത്രാണെന്ന് പക്ഷെ അല്ല. ഓരോടത്തർ പറയുമ്പം അവർക്ക് എല്ലാർക്കും അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ്.
അതെ എപ്പളും പ്ലാനിങ് നടക്ക്വ മാത്രം പിന്നെ. ചില സമയത്തുണ്ട് ഞാൻ ഇവിടെപ്പ എന്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കില് ഞാനിവിട്ണ്ട് നീ ഇങ്ങോട്ട് വരുന്നോന്നോയ്ക്ക്യും. വീട്ടില്ണ്ടെങ്കിലേ അവര് കല്യാണം കഴിച്ച് വേറെ പോയത, അപ്പൊ സ്വന്തം വീട്ടിലുണ്ടെങ്കില് വിളിക്ക്യും. അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്നാൾക്കാരൊക്കെന്തയ്യും പെട്ടെന്നങ്ങനെ പോയാല്. അത് നല്ല രസായിരിക്കും ഒരു പ്ലാനിങ്ങും ഇല്ല പെട്ടെന്ന് തീരുമാനിച്ചു ചെല്ലുമ്പോ ആഹ നല്ല രസുണ്ടാവും ഒന്നും പ്ലാനിങ്ങൂല്ല പക്ഷെ ത് നല്ല മനോഹരായിട്ടെന്നെ. അല്ല കാണാനും പറ്റും കൊറേ സംസാരിച്ച് ചിര്ച്ച് അത് കഴിയുമ്പിങ്ങ്- പോരു അങ്ങനെ പ്ലാൻ ചെയ്യാണ്ട് നടക്കണം എന്തായാലും.
പണ്ട് ചെറുതില് കളിച്ചിരുന്ന കുറച്ച് ടീംസ് ഉണ്ട് അഹ ഇയാ അന്ന് നമ്മക്ക് എല്ലാരു കൂടെ ഒന്നിച്ചൊക്കെ ഇരിക്കാമായിരുന്നു എല്ലാരും അടുത്തൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ എല്ലാരും ഓരോരോ സ്ഥലത്ത് പഠിച്ച് ജോലി സംബന്ധമായിട്ടൊക്കെ പല പല സ്ഥലത്താ അത്‌നം എല്ലാരു കൂടെ ഒന്നിച്ച് നിക്കാനായിട്ട് പറ്റത്തില്ല കാര്യം ഒരു കൂട്ടര് വരുമ്പോ അടുത്ത കൂട്ടര് ലീവ് കിട്ടത്തില്ല അവർ ലീവ് കിട്ടി വരുമ്പഴത്തേക്ക്യും. വേറെ ആൾക്കാര് വേറെ സ്ഥലത്തായിരിക്കും അതുകൊണ്ട് ഒന്നും ചോദി ക്കലും പിന്നെ കിട്ടിട്ടില്ല പ്പ ഞാൻ എപ്പഴുംഓക്കും നമ്മൾടെ കുഞ്ഞു കാലത്ത് തൊള്ളായിരുന്ന് ഇതൊക്കെയായിരുന്ന് ഏറ്റവും നല്ലത് എന്തോര കളിച്ചിരി ക്യുന്നത് എവിടെയൊക്കെ പോയിരിക്കുന്ന എന്തോരം ചീ തു കേട്ടിരിക്കും.
അത് ഞങ്ങള് എപ്പഴും പറയും ഞമ്മുക്ക് നമ്മുടെരുസ് ഇപ്പം നമ്മളെ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവില്ല നമ്മക്ക് കിട്ടിയെ
പണ്ടെന്ന് പറഞ്ഞാല് ഈ കാട്ടിലും ഉള്ള സ്ഥലത്തും എല്ലായിടത്തും പോവുള്ള കാരക്കായും പേരക്ക ക്കായും കിട്ട്ണതൊക്കെ കടിച്ചു തിന്നും പക്ഷേ ഇന്നത്തെ കാലത്തെ പിള്ളാർക്കൊന്നും ഒരു നമ്മുടെ വീട്ടിലെ മരതീ ന്ന് പോലും എടുത്തു കൊടുക്കാനായിട്ട് പറ്റത്തി ത്തില്ല കാര്യം ഈ നിപ്പായും അതും ഇതും പറഞ്ഞ
നമ്മളൊക്കെ എപ്പോഴോ എന്താ പറയാ വല്ലാ ഇതും വന്നിട്ട് ആ ന്നും മാങ്ങ പെർ മഴ പെയ്താലും മാങ്ങ പൊറുക്കാനോടും ഏതെങ്കിലും പേരക്ക
പോയിട്ട്
പേരക്ക മരത്തിന്റെ മേലെഴഉണ്ടാവും ഈ കൊക്കക്കായ് ഇല്ലേ
ആ ആ
ആഹ് ഈ കൊക്കോന്റെ അത് ഞങ്ങള് കട്ട് പറിക്കാൻ പോവും എല്ലാരും കൂടെ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ ത് ഒരു ചേ പിന്നെ ദേവടുത്തിന്ന് ഞങ്ങളെ വിളിക്കാ ആഹ് ചേച്ചി തരൂല എത്ര ചോദിച്ചാലും ഞങ്ങളൊരു കൊക്കക്കായി തരോ തരുലാന്ന് പറയും അപ്പൊ ഞങ്ങൾ കക്കൂം ഒരാള് നോക്കാൻ ഏൽപ്പിക്കും ഏഹ് ഓര് വരുന്ന്ണ്ടോന്ന് രണ്ടാൾക്കാര് മരത്തിന്റെ മണ്ടേ കേറും ബാക്കി രണ്ടാൾ ഓടാൻ ഇതായിട്ട് നിക്കും ദേവെട്ത്തി വരുന്ന് എന്ന് പറഞ്ഞൊരു ഓട്ട എന്ത് രസായിരുന്നു ഇപ്പ നമ്മളെന്നെ നമ്മളെ മക്കള് സമ്മയിക്ക്
മറ്റേ ഈ മ ഒരു മാങ്ങയില്ലേ ഇങ്ങനെ റെഡ് കളറുള്ള നല്ല നീണ്ടിട്ട് പുളി അധികം ഇല്ലാത്തെ മാങ്ങടെ പേരന്താന്ന് ഞാൻ മറന്നു പോയി ഇച്ചിരി വലുതാണ് സൈസ്
ആഹ്
അങ്ങനെ ഇവിടെ കൂടുതല് ഉണ്ടാകുന്നു എന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് മാങ്ങപറിച്ച് ഉപ്പും മുളകും ഒക്കക്കൂടെ കൊണ്ടു വരും ഓരോർത്തരെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഈ സാധനം ഇരുന്ന് ഇച്ചിരിയൊക്കെ കിട്ടുവൊള്ളു ഒരാൾക്ക് എന്നാലും അതെന്താ ഭയങ്കര സ്വാദ്ല് എന്തോ ആദ്യായിട്ട് കഴിക്കുന്ന പോലെ സ്ഥിരം കഴിക്കുന്നതായിരിക്കാം എങ്കിലും ആദ്യായിട്ട് കഴിക്കുന്ന പോലെ ആസ്വദിച്ച് കുറേ ഇതൊക്കെ കാണിച്ചാ കഴിച്ചുകൊണ്ടിരുന്നേ
അതിന്റെ ഇപ്പത്തൊന്നും നമുക്ക് ആഹ് രുചി കിട്ടൂല്ല അതായത് ആഹ് അതെ കൊറച്ച് കിട്ടിയത് കൊണ്ട് അത്ര രുചിയും തോന്ന്
നമ്മൾടെ ഇഷ്ടം ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോ അതിന്റേതായൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റു ഉണ്ടാകും അതിന്
അതെ അതെ ഉം
നമ്മള് ചോറ് കഴിച്ചോണ്ടിരിക്കുന്ന് അതേ ചോറ് തന്നെ നമ്മുടെ അമ്മയും അച്നും ആരെങ്കിലും വാരിതരുവാണെങ്കിൽ അതിന് വേറൊ
അതിന് രുചി കൂടും ആഹ് അത് ഞാൻ സത്യം എന്നാ നമ്മുടെ സമയായിട്ടുണ്ടെന്ന് തോന്നു
ആഹ് അതെ അതെ ഓക്കെ